ഹലോ
ആഹ് കേക്ണ്ട്
ആഹ്
കേക്ണ്ട്
ആഹ് കേക്ണ്ട് പിന്നെ പറഞ്ഞോളിന്നാല് എത്ത വർത്താനൊക്കെ ഉം ഉം
പിന്നെത്ത ഇന്നാള് കുട്ടിനെ പാമ്പട്ച്ചതൊക്കെ ഇപ്പം എന്താ അഹ്ക്കെ നല്ലോ മാറില്ലേ?
ആഹ് പാമ്പ് കടിച്ചതൊക്കെ ഇപ്പൊ ശരിക്ക് മാറി കാല്മ്മേലൊരു കണ ത ഇത്ണ്ടായിന് തണർപ്പ്ണ്ടായീനി
ഇപ്പൊ വീക്കൊന്നുല്ല ആ കാലിനെത്തും കൊഴപ്പൊന്നുല്ലല്ലോ?
ഏഹ് കാലിൻ വീക്കല്ല വീക്കണ്ടായീനി കാലിന് നല്ലോം വീക്കണ്ടായിട്ടാണ് പാമ്പ് കടിച്ചെ ആദ്യം മഞ്ചേരിക്കൊണ്ടയ് ഞങ്ങള് മഞ്ചേരിന്ന് പിന്നെ കോളേജിക്ക് വിട്ടു. അതൊക്കൊരു കതേനി ഇപ്പൊ കോളേജിന്ന് ന്നാലും ബാക്കി ആയി പോന്ന്. സുഖം. ഇപ്പൊ കൊഴപ്പൊന്നുല്ല. വീക്കം മേപ്പെട്ട് എത്തീനി വാരിമ്മക്ക്ണ്ട് എത്തീനി.
ആഹ് അന്റെ അമ്മോനല്ല പിന്നെ കുഞ്ഞാമാക്കൊക്കെല്ല കൊണ്ക്കട് ആക്കെപ്പത്തായി മാറിയോ വേദായോ
ഏ അത് ആ കുഞ്ഞാമാക്ക് പിന്നെ മാൻസികം പോലേനി ശു ദേ സോഡിയം കൊറഞ്ഞിട്ടേ
ആഹ്
കാക്കാക്കാണെയ് കാല് വേദനണ്ട് കൈവേദനണ്ട് പല പ്രശ്നങ്ങണ്ട് വേദനന്നേണ്. എം ആർ ഐ ഇട്ത്ത് അമ്മായിക്കുണ്ട് ബ്ലോക്കിന്റെ ഗുളിക ച്ച്ണ്ട് ഷുഗറ്ണ്ട് പ്രഷറ്ണ്ട് കൊളസ്ട്രോൾണ്ട്
അന്റെമ്മ അപ്പത്താണ് വരാത്തെ വെജ്ജായോണ്ടന്നെ
അയ്‌ന് വെജ്ജാ ന്റെ മ്മാക്ക് വെജ്ജാ മാ പിന്നെ നമ്മളാടടി ഉം കേറ്റം കേറാൻ കജ്ജുല. കേറ്റം കേറിയാല് ബട്ക്ക് എത് എത്തൂല ഞാഒരീസം മന്നപ്പോ ഞാൻ പുടിചൊണ്ടന്ന്ക്ക അടീന്ന്ങ്ങട്ട് മേപ്പ
മ്മ്
കജ്ജുല
അം ആ അമ്മായിക്ക് അതല്ലേ കാലിന് വീക്കംപോയി പിന്നീണ്ടാവും പിന്നീമാറും താത്തമ്മാക്കെ
ഉം അങ്ങന്നെ ഇന്റെ അമ്മോനു അതന്നെ, വേദനണ്ട് കയ്യിന് വേദനണ്ട്. കുത്തിപ്പർച്ചീട്ട് വജ്ജ ഒന്ന് ഒർങ്ങുമ്പോ തല തിരിച്ചുമ്പോത്തിന് പെരുമ്പേദന ഒക്ക മരുന്നുടിന്നേണ് ന്നട്ട് ഇഗ്ലീഷ് മരുന്നൊട്
അങ്ങന്നെ ഈ മുട്ടുംകാൽന് വേദനണ്ടായ അങ്ങന്ന അന്തിക്ക് ഒറങ്ങാക്കൂടുല എന്തൊരു വേദനയാണോ. ഒർങ്ങാൻ കൂടെ അട്ചലും വെര്ത്തും ഞമ്മള മോന് ഇപ്പൊ കൊണക്കേടൊക്കെ പാറി. ഞമ്മളെ മോന് വല്യാക്കാന്റെ, അന്റെ നാത്തു വല്
വേദനണ്ട് വേദനണ്ട്. ഇമ്മൂനെ ഇപ്പ ഞാൻ ബിളിച്ചീനി ആ മരിച്ച കുട്ടീനെപ്പറ്റി ചോദിച്ച്ങ്ങാണ്ട്.
ആഹ്
ഓലെ പെരന്റെട്ത്താണ് മരിച്ചത്ർഞ്ഞ് മകള ഉട്ടിയാണ്.
ഇമ്മൂന് കണ്ണൊക്കെ കാണുലെ എന്നാലും കണ്ണാടിന്നും ബെക്കണ്ടമ്മൂന്
കണ്ണടണ്ടായിനി. അത്യായതാവും. കണ്ണ്, ഈ ഷുഗറ് ഇണ്ടായേരേ കണ്ണിന് മങ്ങല് ഉണ്ടാവേ.
ആഹ് രണ്ട്കണ്ണും ഓപ്രഷെയ്തീലെ മ്മൂന് രണ്ട്കണ്ണും പ്രശംചെയ്ത് ഇമ്മുനയ്ന് നൊട്ക്കെ നടക്കുമ്പോക്കെന്നെ ഇമ്മുന് കൊയകെരാണെ
ആണെ അത ഇങ്ങട്ടൊന്നും വരാൻ വെജ്ജാത്തെ വേദനേണ് കാല് വേദനെ കാലിന്റെ വള്ളിണ്ട് കേറിട്ടേ മസില് കേറ്റ കയ്യിനുണ്ട്. കയ്യ് പൊന്തൂല. പണ്ട് ഒരീസം ബീണില്ലേന്വാ? ബസ്സ്ന്ന് മറിഞ്ഞിലെ?
ആഹ് ആഹ്
അവുഡ്‌ന്ന്ങ്ങട്ട തൊട്ങ്ങി ചിന്നൂന്റെ പേറ്റിലണ്ടൊന്നാണ് അത്.
അബ്ബുയ്ന് കൊറേ ആ മുള്ളൻമ്പാരെക്കോ ഓപ്ര പിന്നെ ഉയിച്ചില്നും ഇതിനൊക്കെ പോയിന്റ പണ്ട വീ ഹൊയ വീണ്കാണ്ട് ഊരക്കെത്തോ പറ്റിയാണ്ട്
ആഹ് പോയിന്.
അങ്ങനെക്കെ പോയിനി മ്മു
അതൊക്കെന്നെ അതന്നെണ് എപ്പളും മരുന്നുടില്ലേ മര്ന്ന് കുടിച്ച് കുടിച്ച് ഏതാലും
തെങ്ങര്ത്ത അമ്മായിക്കും അങ്ങൻതന്നെ കാല് വേദന ഇന്റാതിരിന്നെ. അമ്മായിന്റെ കാല് വേദന മസില് വെര്ത്തോ അങ്ങൻത്തൊക്കെയ്നി അമ്മായിക്ക് എങ്ങത്തെ മ്മ അമ്മായിന്റ നാത്തുനെ
അത് ഇമ്മപ്പാ പിന്നെ എത്തക്ക തീരെ അയ്നക്കണ്ട തീരേ ജലം മ്മക്കൊ പോവാങ്കജ്ജാത്തെ.
ഉം
തീരെ വെജ ഇങ്ങള് വല്ല്യാത്തൂൻ്റെ വർത്താനത്താ നിങ്ങള് വല്ലാത്ത ല്ലാത്ത മറ്റെ നാത്തൂൻ്റെ വർത്താനത്താ
എൻ്റെ വലൃ നാത്തൂന് മേ കാലൊണ്ട് ഒന്ന് ബജനയിന് ഇപ്പം നിസ്ക്കരിച്ചാനൊന്നും കുത്തിരിക്കാനൊന്നും കജൂല വല്യ നാത്തൂന് നിന്ന് ഇരിന്ന നിസ്കരിച്ച ഇരന്നാണ് അയിനെത്ത ആമവാതേനി ൻ്റ നാത്തൂന് ആമവാദായും പിന്നെ കോഴിക്കോടും വെതാരു നല്ലൊരു മീൻസിലോ എവിടെയോ പോയി കാണ് ഭേദം വെച്ചത് എത്ര കാലം ഓരോ രണ്ട് പോങ്ങ കുളിക എല്ലാം കുടിച്ചണത് അന്തിയും പകലും ആയിട്ട് ഈ പിന്നെ
ഇത് രോഗം അല്ലേ
പെൻഷൻ കിട്ടുന്ന പൈസാ അയിന്ന് തന്നെ ഒള്ളൂ
പെൻഷന് പ്പെത്ര ഞ്ഞപ്പം നിക്കാന്ന് പറഞ്ഞ് ഇപ്പം എത്താകുവാണോ ഞമ്മ അതൊക്കെ പെൻഷത്തെ നിയമം വന്നുകാണ്ടൊക്കെ നോട്ട്
താത്താക്ക് മരുന്ന് കൊണ്ട് നിൽക്കാനായിട്ട് ഒരു ഒരു ചങ്ങായി അതിനായിട്ട് ആളെ നിർത്തിയേക്ക കൊണ്ടുവല്ല ആഹ് നേരം ആകുമ്പം ഒരു ഒരു ലോഡ് മരുന്ന് കൊണ്ടുവരല
എവിടെ മെഡിക്കൽ താനം മക്കളാക്കി
ആഹ് മക്കള് ആക്കിയതാണ് പോയികൊണ്ടരാൻ കജൂല
യ്യോ
അങ്ങനെയ എത്ര ങ്ങാനും മരുന്നാണോ ച്ചത് കാണുപോക്കനെ പേടിയോ
അതിന് കൊറെ എന്നോ തുടങ്ങണില്ലേ
ഉം ഇപ്പൊ എന്നാലും ആ വീക്കം ഇതൊക്കെ പോയിക്കണ് കജ്ജിനും കാലിനും വേദനയൊക്കെ ഉണ്ടായിനി ആക്കെ പോയിനി ഇപ്പൊ മാളൂവിക്ക് അങ്ങനെ മുട്ട് മുട്ട് വേദനായിട്ട് മാനൂൽ പോയി ഓപ്പറേഷൻ ചെയ്ത് കുറേ നടക്കാൻ ഞാൻ എന്നോ ഒരു ദിവസം കാരാകുന്ന് മഴ കൊട ചൂടി പോയപ്പം വീണതാ പിന്നെ കാലും കൊണ്ട് നടക്കാൻ പറ്റിയ എന്നിട്ട് ഒരു കാലിന് ഓപ്പറേഷൻ ചെയ്തു ഇപ്പൊ പേദണ്ട്
എവിടന്ന ഇത്
ഏഹ്
എവിടന്നാ ചെയ്തെ
ആഹ് മാനൂന്ന്
അയ്യോ ഇൻഷുറ്ണ്ടോ
ആഹ് ഇൻഷുറ് ഇപ്പളെന്നല്ല കുറേ മുന്നേ ചെയ്തതാ കുറേ മുന്നേ വെച്ചപ്പം കൊറച്ച് അത്ര തന്നെയാണ് ചെയ്തത്
ഒക്കെ വേദന നേര മുട്ടുംകാലും കൈപ്പലി ആയിട്ടാണ് ഒക്കെ അത് ഊരി ഓരക്ക് മുട്ടുക്കാലിന് തന്നെയാണ് അധികം വേദന
ഉം
ഏതാനൊക്കെ അത് മാറട്ടെ
അത് മാറട്ടെ
മാറട്ടേ വേദനോണ്ട് നടക്കാൻ പറ്റൂലോ
ശബ്ദം ക്ലിയർ അല്ല
അതള്ളത് ഏതാലും
ഇബടെ കെല്ലാർക്കും ഇപ്പം പൻ പനിച്ചക്കെ മാറിയത എല്ലാവർക്കും എന്താര്ന്ന് ഇപ്പം ബാപ്പുന്റെ അവിടെ എല്ലാവർക്കും പനിച്ച് ഇപ്പം അങ്ങ് എണീച്ച് നടക്കാൻ തുടങ്ങിയേ
ഇതേ പോലെ കുട്ടിയൊക്കും തള്ളക്കൊക്കെ
ആ കുട്ടിൾക്കും തള്ളക്കും മുത്തുമോളൊക്കെ ഇപ്പ ണീച്ചിനേ ഉള്ളു
ഓള് ഇവിടണ്ടോ
അടക്കി അമ്പി കടന്ന് എത്ത അന്നെ കാണാത്ത കാരണം ഞാൻ ചെന്നപ്പോളാണ് എനിക്ക് പനി ഞങ്ങൾ എല്ലാവർക്കും പനിയാണ് കുട്ടി സ്കൂൾക് പോഅല്ലാ ഒക്കെ പറഞ്ഞോ ബാപ്പൂൻ്റ മോള് ഇപ്പം ഇപ്പൊ തൊടൂല അവടെമ്ബടെക്കെ കാണാം വപ്പൂനെ വാപ്പൂന്റെ പെണ്ണുങ്ങള
എത്ത ബാപ്പുന്റത്താനാവോ യ്യോ ബാപ്പൂന്റത്താനെത്താണാവോ
വാപ്പൂന്റർത്താനെത്താറി-
ന്നട്ട് മാറ്യോ മോളൂസ് സ്കൂൾക്ക് പോകലിലനീ
ആപ്പ കുട്ടി പോലൊടത്തി.
യാആഹ്. കുഞ്ഞാലി ഓല്യേരെ സ്ഥലം എടുത്തുറഞ്ഞു എത്തെ ആയതാവലേ.
കുഞ്ഞാണ്യോ.
ഉം.
ആഹ് ഓല് തെല ആഹ് ഒരു തെലടുത്ത് പിന്നെറൈസർ ഒന്നും കഴഞ്ഞില്ല ഓന്ന്ണ്ട്
ആഹ് കല്യാണം ഇണ്ടാക്ക്ണ്ടോ
ഇപ്പ രണ്ടൂട്ടർക്കും പെരം എടുക്കാനാണ് തെലം
ആഹ് കല്യാണണ്ടാക്ക്ണ്ടോ
ല്യാണണ്ടാക്ക്ണ്ട് അയ്നെന്താണ്ടാക്ക്നോല്ക്- ആയില്ലല്ലോ പ്പ അത്രവേം പെണ്ണൊന്നും കിട്ടൂല്ല
കിട്ട്ണൂല്ലേയ് ഓനൊക്കവ പട്ച്ച്ണാ ജോലിയൊക്ക്ണ അവ്ട്ന്നൊട് ന്നേലൊക്കെ നോക്ക്യാ മതി.
ഉം
കുട്ട്യാളെയ്.
ആവുട് ഏ.
ഇണ്ടേയ് ചിന്നുണ്ട് ചിന്നു ഇവിടെണ്ടേന ഓള് കുട്ടിക്ക് ഫോ കുട്ടിന്റെ പാലുടി നിർത്തണതിലേയ്. ഫോണ് കുട്ടിക്ക് കളിച്ചാൻ കൊടുത്തീനേയ് അത് എറിഞ് ഡിസ്പ്ലേ പോയേയ്. ഞ്ഞിപ്പ മു തെരുമ്പത്ത് ചീത്തർഞ ഈ പേരപന്നൂടെ പറഞ്ഞിട്ടെപ്പെന്താ കുട്ടിനെ പഠിച്ചെണെങ്കി കി ട്ടണ്ടേ
ഉം
മദ്രസ്തോം സ്കൂൾതൊക്കപ്പ ഫോണ്ക്ക്ണ് വര്അല്ലേ മദ്റസ്ത്തത് ആമു- ഉരെ പോലെണ്ട് സ്കൂൾത്തത് ഓട്ടില്ലാണും
ആദി നല്ലോം ഖുർആനൊക്കോതും.
ആ ഓനുസാറായിട്ട് കിട്ടും ഓന് അൽബിറ് പഠ്പ്പിച്ചിട്ടേ.
ബട അഞ്ചുനെ മജ്മഅ് ചേർത്ട്ട് ഒരു കാര്യം കിട്ടില്ല അത് അപ്പ പോയ പ്പല്ലോം പഠ്ച്ചീനി പ്പവ് ഒക്കെ മർന്നവ്.
ഞയ് ഞമ്മള് മർന്ന് പിന്നങ്ങനെ നോക്കിച-
ഉം.
ആദിക്ക് ബ് കിട്ടും ന്നാലും പിന്നിം ഞമ്മള് പഠ്പ്പിച്ചണേ അതാ പിന്നി ണമ്മള് മർ- കാദമ്മൾ നോക്കിച്ചണം അന്നാ-
ഉം ബടെ പ്പൊ കുജ്ജ്മിൻ്റെനും ഓൽക്കൊക്ക പ്പൊ കൊറെചെ പുട്യാട്ണ്ട്.
ആഹ് അവിടുന്നും ഓലെ കാണാതെ പഠിച്ചണല്ലേ
വിസ്മിഒക്കെ ചല്ലും പാത്തിയ സൂറത്തോതും
ആഹ്
ക്കെ ഓല്ക്ക് രണ്ട് നാല് കൂട്ടം യൂണിഫോമ
ഏഹ്
നല്ലൂസ ഇട്ടു പോണ കാണ ഇന്നിപ്പ വെള്ളെട്ടത് വെള്ള ഉടുപ്പ് രണ്ടാക്കും വെള്ള ഉടുപ്പാ സെമിന്റെ കുട്ടിക്കില്ലേനു സെമിന്ന്ട്ട് പുതിയേ പോയി കൊണ്ടുവന്ന്
വെള്ള ഉടുപ്പാമാണ്ടിയെ
വെള്ള ഉടുപ്പാണ്ന്ന്‌ വണ്ടിയത് പറ-
ഏഹ് അയ് ശരി മറ്റിനോ
മറ്റേന് മറ്റേ രണ്ടാക്കും ഇന്ന് വെള്ളന്നെ മറ്റേ ഇവലക്ക് രണ്ടാക്കും ഒരേ യൂണിഫോം തന്നെ കള്ളിം പച്ചിം
ആഹ് ശരി ചോറ് ഒക്കെ കിട്ടോ ഭക്ഷണം കിട്ടോ കുട്ടിആൾക്ക്
ഏഹ് ഭക്ഷണം മാണ് കുട്ടിൾക്ക് ഒറ്റക്ക് രണ്ട് ചെല്ലുമ്പോ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം പയം പീങ്ങിയതോ അലങ്ങിങ്കി കൊണ്ടു പോകും പിന്നെ ചോറും കൊണ്ടപോകും
ഏഹ് നമ്മൾ കൊണ്ടോണം
ഉം നമ്മൾ കെണ്ടുപോകണം
ഏഹ് ഔടെന്ന്എത്തെ കിട്ടോ
ഏഹ്
അവിടെ എന്തേങ്കി കിട്ടുവോ
ആഹ് അവിടുന്ന് എത്തും കിട്ടുലാ
ഏഹ്
എത്തും കിട്ടുലാ ഇപ്പം മ്മള് ഭക്ഷണം മ്മള് കഴിച്ചാ കൊണ്ടോ ണം
ഇവിടെ കുട്ടികൾ പോയന്ന് ഓൽക്ക് ഒരു നേ അവിന്ന് കിട്ടലുണ്ടോയിനി ചെന്നപ്പോ ഒരു കഞ്ഞി ഉണ്ടാവും പിന്നെ ഉച്ചക്ക കൊണ്ടോയാ തി
പെരെ നോക്കാനും അളക്കാനും ഒക്കെ വരുന്നുണ്ട് ട്ടെ ഇപ്പം
ഇബടെ എത്തിയോ വരുന്നുണ്ട് പറഞ് കേട്ടീനി ഇബ്ടുത്തെ ഇതൊക്കെ ഇടുത്തെക്കാൻ പറഞ്നീ കുഞ്ഞുട്ടി ഇങ്ങളെ ആധാരക്കടുത്ത് വെച്ചോണോ ആധാരം കാട്ടികൊടുക്കേണ്ടി വരോ?
ആധാർ ഒന്നും കാട്ടി കൊടുക്കണ്ട ഓല് ചോയിച്ചിനെ നമ്മൾ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മതി അങ്ങനെ ഫോണില് പറയണ ഉം
അയ് ശരി ഇവിടെ തൃക്കളയൂരടോടെയള്ള ഒരാളെ വരുന്നെയാണ് കുഞ്ഞുട്ടി കണ്ട് പറഞ്
ഏഹ് ഞമ്മളെ ഇവിടെ ഏഹ്
ആ് ഒരു ആണും പെ ണ്ണും വെ ന്നീനി ഇവിടെക്കെ ഏരിയ കണ്ട് പോയി ക്ക്ണ് അപ്പൊ ഇങ്ങൾ അവിടെ നിന്നല്ലേൊക്കെ ചോദിച്ചു പറഞ് കേട്ടിനി
നമ്മളെ ഇവിടെ മിന്നും ഇനാള് മിഞ്ഞാനറ്റെ തക്കുവാത് ആക്കി കൊടുത്തിന് മൂന്നാ നാലാള ണ്ടായി നി രണ്ട് പെണ്ണും രണ്ട് ആണും മിന്നു മിന്നു തെക്ക് വാത് ആക്കി കൊടുത്തപ്പം ഞമ്മളെ ഇതില് വേറെ ആൾക്കാരും ഒലെ അയിലെ വേറെ ആൾക്കാരും
ആഹ്
റംലന്റെ മെമ്പർ ഭാഗം വേറെ ആൾക്കാരാ
ഉം എന്തൊക്കെ നിയമം വര്ണെയ് ആവോ
എതൊക്കെ വരുന്നതാകും വരുന്നൊക്കെ വരട്ടെ
അതേ എന്നാ പിണറായി നയക്കണീ ഉള്ളത്തില് അങ്ങനെ പോയിക്കോണ്ടീനു
ആഹ് അതെന്നെ
ഇപ്പൊ പിണറായിനെ തട്ടി നാടൊട്ടാകെ മറ്റെനെന്നെ കയറ്റിക്കൂട്ടീന്ന്
ഉം
അപ്പൊ പല പുതിയ ആൾക്കാര് കേയറുമ്പോ പുതിയ ഭരണം വെരും
ആഹ്
ആദ്യക്കത്തെക്കെ തട്ടും
ഉം
അതാ ള്ളത്
ഇന്റെ കുഞാത്തണ്ട് ഇവടെ
ഏ പോയില്ല ഇന്നാ ഇതിലെക്കെ കേറികൂടെ പേരൊക്കെ കാണാന്
ആഹ തരക്കൂട്ടുണ്ട് പോ പെര കാണാൻ പോവാനേ
ആഹ് ന്നാ ഇതിലെ കോറിക്കോളിം
ഉം
കുടിര്ക്കലൊക്ക അങ്ങനെ മെല്ലെണ് കേറി കുത്തർക്ക എത്താണാവം പട്ച്ച റബ്ബിനറിയ.
ഉവ പേര പണി വേം കച്ചട്ടെ
ആഇൻഷാ അൽഹാ പേരപണിക്കെ വെ കഴിഞ്ഞോണ്ട് പൈസ ഇല്ലെലും ഏവിടെന്നെങ്കിലൊക്കെ കിട്ടോണ്ട് വേം കടു പ്പം പഠിച്ചാ
ആപാ പിച്ച
പ്രാറ തിക്കാം പ്രാർത്ഥിക്കായില്ലല്ലോ നമ്മള് നല്ലോം പ്രാർഥിക്ണ്ട് ഖൈറ് നന്നാക്കി തെര്റ്റെർഞാണ്ട്. ശ് അതൊണ്ടെന്നെയ്ക്കാരം തൊടങ്ങ്യപക്കം നിന്നിട്ടില്ലല്ലോ. ഇവിടെ നിന്നത് ഇതാണ് പഞ്ചായത്തിലെ പൈസ കിട്ടാതെ നമുക്ക് പിന്നെയിമേ ത്തെടാൻ പറ്റൂലെ
ഉം
അതിന്റെ അവധി കഴിഞ് ഇതാകാതെ തുറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പ ത്തെ പണിക്കാർ വന്നാ പിന്നെ അങ്ങനെ വരുന്നുണ്ട് ഇന്ന്പ്പൈറ്റ രാവിൽക്കത്തെ മയണ്ട്ക്ക അ വരുവേ. ഓല് വരും ഇവിടെ തുടങ്ങിയര വരൻന്നിട്ടൊന്നുല്ല ഇന്ന് പോ ഓല് ലീവ്ടുത്ത മായ രാവിലല്ല ൻ്റെ മോളാണ് തേക്കണ അർഞാണ്ടേ. ചീറ്റ് കെട്ടണം പിന്നെന്നർഞ്ഞാ പൂലോണ്ടടിൽ തറ തേക്കാബജ്ജയ്. നല്ല മഴ അന്ന് ഒണങ്ങും മാണം. പ്പന്ന് നൻച്ചിട്ടില്ല പൂലായിറ്റി.
ന് വയറിങ്ങും ഇതൊക്കെ വണ്ട മോൾക്ക്
വയറി വയറിങ്ചെ ന്നി അയി ന്റെ ഉള്ളില് ഇതൊക്കെ സ്വിച്ച് ഒക്കെ വെക്കാണ്ട് ഒക്ക മാണം പൈസ ഒരു ചാക് എർക്കണം.
ആഹ്.
അക്കെ നട്ക്കുവയ്ക്കാരം. അവിടെ മോള് സീറ്റിലേ ബാത് ന്റെ വതില് വെക്ക ക സീറ്റിട താർപായി ട്ട
ഡാർപായ എട്ടൊണ്ടിടൽ.